ഞാൻ കിട്ടൂല വിചാരിച്ച്
ഹലോ
ഹലോ ഞാൻകി ട്ടൂല വിചാരിച്ചു വണ്ട് വിളിച്ചാ ല് ആഹ് അതെങ്ങനെ അപ്പ അന്റെ കഴിഞ്ഞിട്ടില്ലല്ലോ
അന്റെത് കഴിഞ്ഞിട്ടുണ്ടാവൂലേ
ഇന്റത് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇഞ്ച് നൂറ്റമ്പതായിട്ടു പക്ഷെ ഞാൻ നോക്കിയപ്പോ അയക്കണല്ലോ മുപ്പതിക്ക് മുപ്പത ആവായിട്ടാണോ അറിയില്ല
അങ്ങനല്ല്യ അയിന്റേത് ഫസ്റ്റതേല് അങ്ങനെ ഉള്ളൂ ഇരുപത്തഞ്ചള്ളൂ
ആഹ് അപ്പൊ തന്നെ കംപ്ലീറ്റ് ആയ
ആഹ്
പിന്നെ എ ങ്ങനെ എനിക്ക് കിട്ടി അറിയില്ല എന്റെ ഇരുപത്താറാമത്തെ ഇരുത്തെ യ്യാമത്തെ കയിക്ക്ണ്.
ആഹ
ഏതാലും അപ്പതാമ്പത്തിന് കയ്യും
ആഹ്
എന്നിട്ട് അങ്ങനെ ആയതുകൊണ്ട് ഞാനൊരു പത്താം ക്ലാസ് പ്ലസ്ടു ഒക്കെ ആവോളം ഈ കുളത്ത തന്നയിരുന്നു ആ ഒരു പ്രായത്തിനേഷം ഉം ജോലിയില് ചെക്കന്മാരപ്പം സ്കൂളട്ട് വന്നിട്ട്
ഓഹ്
എനിക്ക് കാക്കാരല്ലേ ഉള്ളതേ അപ്പൊ ഓക്കൊക്കെ ചെ ചെക്കന്മാരെല്ലാം ഇണ്ടാവ ഫ്രണ്ട്സോടെ ഞങ്ങളോടെ വേറെ പെൺകുട്ടികള ഇല്ലല്ലോ
ആഹ
അപ്പൾ ഞാനും സ്കൂളിലിട്ട്ന്നേക്ക് മാറ്റിയാൽ പോവുക ഒരു ചോലുണ്ടായി എത്ര ഒരു മൂന്നാള അത്ര ഐറ്റിലൊക്കെയാണ് അതിൻറെ മതിരുള്ളത്
ആ
അയി്മന്ന് കേറ അങ്ങട്ട ചാട ആ
കുട്ടികളെ മാരിയോ
കുട്ടികളെ മാരി തന്നെ അയിരുന്നു ഞാൻ
അന തല്ല ആരും ഉണ്ടായിരുന്നില്ല
എന്നെ തല്ലാൻ ആരുണ്ടായിുന്നില്ല അതാണ് ഞാൻ അങ്ങനെ ബാാലച്ചിട്ടേ ഇന്റെമ്മൻന്റെ വീ വിര്ത്താർ ഉണ്ടായിരുന്നില്ല
ഇന്നിപ്പ കൂട്ടിലിട്ടമാതിരിയാല അന്ന് നി പാറി പറന്ന് നടന്നിട്ട്
ആഹ അത്പ്പോ അങ്ങനെയൊക്കെ ആയി
ആഹ പക്ഷെ ഞാന് അന്ന് കൂട്ടിലിട്ടമാതിരി ഇന്ന് ഞാൻ പാറി പറക്കുകയാണ് മനസിലായ
പക്ഷെ അന്ന അങ്ങനെയൊക്കെ നടന്നത കൊണ്ട് എനിക്കിപ്പ അങ്ങനത്തെ പൂതികളൊന്നും ഇല്ല
അന്നല്ലല്ലേ
ഉം അങ്ങനെ പോകണംന്നൊന്ന ഇില്ല എപ്പൊ അടങ്ങോട്ട പോയി ചാട്ടണം നിനിക്ക് വെള്ളം കണ്ടാലും കൂടി
എനിക്ക് കടാകുളത്തില വെള്ളം കണ്ടാ ചാടാൻ തോന്നും പക്ഷെ എനിക്ക് എന്താ പറയാ അതിന്റെ ചുറ്റുവട്ടത്തുള്ള അതൊക്കെ കൂടി എനിക്ക് എന്താണ് അർപ്പാണ് പരിസരം പരിസര മലിനീകരണം
അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നത് ആലോചച്ചിട്ടും
അറപ്പാണ് പിന്നെ അവിടന്നും കണ്ട് എന്താണ് ആ നനഞ്ഞ ഠിട്ടിതില്ല
ഞാൻപ്പൊ പോണത് തന്നെ മക്കള ആലോചിച്ചിട്ടാ പോണത്
ഈ അല്ലെങ്കിൽ തന്നെ എന്ന കണ്ടാൽി എന്റെ ശരീരത്തിന്റെ എന്താ പറയാ ഘടനകൾ കണ്ടിട്ടുണ്ടെങ്കില് ഓരോരുത്തർക്ക് ഹാലിളകുന്ന പറഞ്ഞ അപ്പൊ പിന്നെ എന്തിനാ ഞാൻ വെറു ത ഈ നാട്ടുകർ ആലൾക്കണ വത്തിയിട്ട്
ഉം
ആണ്ടത്തൊന്ന് പുൊറത്തൊക്കെ ഇറങ്ങാത്തത് എല്ലാ ആന്ന്
അപ്പ ഇച ഫുള്ളറ്റി മേ ഒക്കെ പോയതാ
അള്ള
ഞാനുണ്ടാവും ബുള്ളറ്റ് എടുത്തിട്ട് ഒരു പോക്ക് പോവാന പുളേ
ഉം
അങ്ങെ പാറി പറക്കും
നടാത്തത്
ഇത് എന്റെ കാലമാണ് എന്റെ ഊഴമാണ്. ഞാന് പൊരുതി നേടണ വിജയമാണ്.
ഇന്റെ റബ്ബേ. എന്തൊക്കെയാ കേക്കടാ. എന്തൊക്കെയാ കേട്ടത്?
ആഗ്രഹിച്ചിട്ട് എത്രയോ കാലങ്ങളായി ട്ട് ഞാനാഗ്രഹിച്ചിട്ട് കിട്ടിയൊരു സംഭവാ.
ബുള്ളറ്റോടിച്ചാനോ? എന്നിട്ട് ഞമ്മ അവിടെ എത്തീറ്റില്ലല്ലോ?
ഡ്രൈവിംഗ് പഠിക്കണം എന്ന്ള്ളത്.
അങ്ങനെ.
ഉം അത് സാധിച്ച്. അൽഹംദുലില്ലാഹ്. പിന്നെ
ഥാറെട്ക്കണം. എന്നിട്ട് ഥാറില് പോണം.
ആഹ് ഇൻക്കൊരു ഥാറ് ഡ്രൈവ് ചെയ്യണം
എന്റൊരു ഫ്രണ്ട്ണ്ട്ട്ടാ ഇൻസ്റ്റഗ്രാമ്ള്ളതാണ്. പക്ഷെ ഞാൻ വല്ലാതെ അടുപ്പിച്ചിട്ടൊന്നു ഇല്ല ഏഹ് അപ്പൊ ഞാൻ ഇങ്ങനെ ഓനോ ട് ഓന്റട്ത്ത് ഥാറൊക്ക ഇണ്ട്. ഥാറൂണ്ട് കാറൂണ്ട് ഒക്കെണ്ട്.
ആഹ്
പിന്നെ ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ പോണ്ട് പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞാ അനക്ക് ഥാറൊക്കെ ഓടിച്ചണെന്നുണ്ടെങ്കില് ഇന്റെപ്പ വന്നാ മതി
ആഹ് ഞാൻ ഓടിച്ചരാന്നറഞ്ഞ
അങ്ങനെയല്ല. വണ്ടി ഓടിച്ചാൻ തരാന്ന്
ആഹ് മനസ്സിലായി.
പക്ഷെ ഞാൻ പറഞ്ഞ് ഞാൻ വര്വൊന്നു ഇല്ല.
ആഹ്
വണ്ടി ഓടിച്ചാ വരുന്നൊക്കെ ഓക്കെ, പക്ഷെ വേറെ എന്തെങ്കിലുവൊക്കെ ആവും.
ആഹ്
അതൊണ്ട് ഞാൻ ഇല്ല പറഞ്ഞ്
ആഹ്
ഉം വണ്ടിയൊക്കെ തരാ പറഞ്ഞ്. വണ്ടി തരാന്ന് പറയാനെങ്കിലും ആള്ണ്ടല്ലോ.
അതന്നെ പിന്നെന്താ. അപ്പൊ കിട്ടിയ പ്രതീതിയായില്ലേ. തെരാന്ന് പറഞ്ഞീലേ? അത് മതി ഇജ്ജ് വരാൻ പറീ. തരാന്ന് പറഞ്ഞിറ്റേ. ഞങ്ങള്, ഞാൻ വരാ പറീ. എന്റെ കൂടെ ഒരു ഫ്രന്റു ഇണ്ടാവൂന്ന് പറഞ്ഞാ
ഉം
എന്നിട്ട് നമ്മക്ക് രണ്ടു പേർക്കും കൂടി ഓടി ച്ചിട്ട് റേസ് എട്ത്തിട്ട് ആരും കാണാതെ ഞമ്മക്കെന്നെ കാണാ.
നമ്ക്കത് ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് ചെയ്യാനോ ഫേസ്ബുക്കില് പോസ്റ്റ് ചെയ്യാനോ നമ്മളെ സ്റ്റാറ്റസ് ആക്കി വെക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല
ഇൻസ്റ്റഗ്രാമ് കാണാൻ പറ്റണോലും പറ്റാത്തോരു ഇല്ലേ?
അതിപ്പൊ സ്റ്റാറ്റസിലു ഇല്ലേ? പക്ഷെ ആരും കാണാതെ നമ്മളതിട്ടിട്ട് എന്തിനാ? നമ്മളോ അതെല്ലാരും കാണ ണാൻ വേണ്ടിയിട്ടാണ് നമ്മളത്
നാട്ടില്ള്ള ചെക്കന്മാരൊക്കെ കാണണം
കാണണം. ഒന്ന് അതിപ്പോ എങ്ങനെ ആയാലും നടക്കാത്ത കാര്യല്ലേ?
അതെന്താ ഹൈഡ് ചെയ്യണോ?
ഹൈഡ് ചെയ്താലും പെണ്ണുങ്ങളായാലും ചെക്കന്മാരായാലും ഹൈഡ് ചെയ്താലും നമ്മളറിയുന്നോര് പറയൂലേ അവര് താണോടിക്കണത് വീഡിയോണ്ട് അവര് കാട്ടിക്കൊടുക്കും
പർഞ്ഞോട്ടെ
എല്ലാരും കണ്ടീല്ലേ അയിനെക്കാളും നല്ലത് എല്ലാർക്കും കാണ രീതില് വെച്ചാ പോരേ പ്രശ്നം തീർന്നീലേ ആഹ അതാ പറഞ്ഞത് അതിന്പൂല സ്വാതന്ത്ത്രം നമ്മക്ക്‌ ഉണ്ട
ഇ അയിന്റെ അപ്പരിന്ന് പോയതോണ അറിയണോ
ആഹ് അതൊന്നും കുഴപ്പല്
ഞാൻ കാറോടിച്ചത് മറ്റേ യാസിീന്റെ ഒപ്പ ഇരുന്നിട്ട്
ആഹ
സ്റ്റോറി ചെയ നല്ല ആരക്കെ ഉണ്ടാവ
ഏയ് ജോച്ചിതാ ഞാൻ കണ്ടില്ലാ
ഇട്ടന്റെ കാണഞ്ഞേ എന്റെ സ്റ്റോറി ഒന്നും കാണണ്ടില്ല
ഏ എന്റെ സ്റ്റോറി ഇവി കാണല്
ഇജ്ജ് കണ്ടിട്ടുണ്ടാവില്ലാ
ഞാൻ ക്ക് അന്റെ സ്റ്റോറിന്നും കിട്ട എപ്പളെങ്കിലും ഒക്കെ കി ട്ടോ ജ്ജ് രണ്ടെണ്ണത്തിലേറ്റുണ്ടല്ലോ
രണ്ടെണ്ണം ഉണ്ട് പക്ഷെ ഒന്നില സ്റ്റോറി ഒക്കെ വെക്കലുള്ളൂ
ആ ഏജിലൊക്കെ ഒന്നിലൊക്കെ കാണ ഇങ്ങനെ കിട്ടുന്ന കാണ ഇത് ഇന്ന് ഐഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവൂലോ ഐഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അങ്ങാണം കൊറൊക്കെ മുന്നേ കിട്ടീന്ന് പിന്നെ കിട്ടരു
കൊറെേ ഐഡിയ എതുക്കണ പിന്നേര് വട്ടക്കണ അറിയില്ല
ആദ്യക്കക്ക കിട്ടീന്ന് പിന്നെ കിട്ടണില്ലാ
അയിന് ജ്ജ് എന്താ ഡിസപ്പിയറിംങ് ആക്കി വച്ച്ക്കണേ
ആര്
എന്റെ ചാറ്റ്ച്ച്
ആന്താ
എന്റെ ചാറ്റ് തൊറക്കുമ്പോ തന്നെ ഇങ്ങനൊരു കുത്തു കുത്തയിക്കാണ്ടല്ലോ കാണണത് നോക്കൂട്ടി അങ്ങനെ ആമ്പോ ചെലപ്പോ സ്റ്റോറി ഒന്നും കാണാൻ പറ്റണ്ടാവില്ല
ആരു
ആ
അതിനെപ്പറ്റി ഒരു
അത് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ കാട്ടി എന്തേ ഇതും കൈ തട്ടിക്കാണ്ട് ആയിട്ടുണ്ടാവും പിന്നെ ശരിയാക്കാൻ അറിണ്ടാവൂല
ആ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അങ്ങന ഉപയോഗിക്ക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും ഇങ്ങനെ സ്റ്റോറി ഇടും എന്നല്ലാതെ
ഉം ആയിട്ട്
ആരെങ്കിലും മെൻഷൻ ചെയ്യും അപ്പൊ ഒരു ഒരുമിച്ച് അങ്ങനെ സ്റ്റോറി ഇടുന്നല്ലാതെ ഞാൻ അങ്ങനെ ആരു ഞാനയിട്ട് അങ്ങനെടാൻ പോവറില്ല
എന്നിട്ട് ഞങ്ങൾ മൂത്തന്മാന്റെ മരുമോള് ഓള് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല
ങൾ ഇന്നാള് ചെന്നപ്പോ നമ്മള് പറഞ്ഞ് കൊടുത്തക്കണ സ്‌റ്റോറി ഇട്ടീന്നന്നൊക്കെ വണ്ടി ഒടിച്ചിണ്ട് ചോറിട്ടി നല്ലോ എന്നൊക്കെ പറഞ്ഞ്കൊ ടുത്തക്കണ
ആരോട അമ്മായിമാനോടോ
മ്മ്മം
ആഹ
ഇപ്പൊ കട്ടോ
ആ എല്ലാ അതിനോട് ജ്ജ് പറഞ്ഞ ആണുങ്ങളാണ് ഡേവർ
ആഹ പറഞ്ഞേ
ഏ അപ്പോളോ
പം ഒന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ് പെണ്ണുങ്ങളൊപ്പം
അക്ക്‌ബർനോട് പറഞ്ഞതി
ഇല്ല ഓന്നോട് പറഞ്ഞാല് ഞാൻ പറയും എച്ചടന്നോടത്തൊക്കെയാണ് പറയും
ആഹ്
മറ്റേ കഴിഞ്ഞിലേ ആണുങ്ങളാ ഉള്ളത് അതാണ് അറിയു എന്ന് പറയാന അങ്ങനെ പറയാന വിചാരിച്ച
ആഹ് ശരി അൻ്റത് ആരാ അൻക്ക് ഈ ആസിന്റെ ഒപ്പം പോകുമ്പോ ആരാ അൻക്ക് വീഡിയോട്ത്തന്ന് ബാക്കിൽ ഇരിന്ന് ട്ടോ അങ്ങനെ എടുത്തിട്ട് കാര്യല്ലാ മുന്നില് ഇരുന്നിട്ട് യാസീൻ
ആഹ് അങ്ങനെ
ഞമ്മളോട് അപ്പൊ ഒര വണ്ടിയൊക്കെ മാറിട്ട് നമ്മള് നമ്മടെ വണ്ടിയില് പോണ്
ഉം അത് കൊഴപ്പമില്ല
പൈസ തന്നെ കിട്ടണം എന്നിട്ട് പൈസ എന്നോട് പറയണം ന്റെ വീഡിയോ ഒന്ന് എടുത്ത് തരോന്
മുബിഷിപ്പ് ചെയ്ത്
മുബഷീറിനോടൊക്ക പറഞ്ഞാ ചെയ്തരും മുബഷീർ നൂറട്ടം ചെയ്തരും
ഓൻ ചെയ്തരുനുള്ള അന്ന് സ്റ്റോറി ഇടാൻ വേണ്ടി ണ്ട്
ആഹ് ഫോട്ടോ എടുത്ത് തന്നീലെ
പ്പൊ മനസ്സിലായി ഓൻക്ക് ചേലെ നേര്ത്ത് ഓരോരാ
പിരാന്തിണ്ട് ആഹ് നാളെ ശനിയാഴ്ചല്ലേ നാളെ റോഡ് ഗ്ലാസ് ഉണ്ടല്ലോല്ലെ
ഉം
നമ്മക്ക് വൈക്കിന് പോയി നോക്കിയാലോ
ആഹ്
പോണാ
നൂറ്പ്പ്യ എടുത്ത് ഇങ്ങാണ്ട് ബൈക്ക് ഓടിച്ചാന് എനിട്ട് ഇജ്ജ് ന്റെ വീടീം ഞാൻ എന്റെ വീഡിയോ എടുക്ക
അത് പഠിച്ചിണ്ടാ ഒന്നിലിട്ട് കാണ്ട് ഇങ്ങനെ പോണത്
ഇപ്പ അറിയിലല്ലോ ഒന്നിലാണോ രണ്ടിലാണോ
ഇവിടെ നറച്ച് മൻഷ്യന്മാര്
എന്നായിക്കോട്ടെ വിളിക്ക